ഹലോ കേക്കാവോ കേക്കാവോ
കേടാ കേക്ക്‌ണില്ല പ്രത്യേകിച്ചൊന്നും ഇല്ല അവിടെന്താ ഉണ്ട് വിശേഷം
ക്കിന്ന് എന്തൊക്കെ ഉണ്ട് വിശേഷം.
പ്രത്യേകിച്ച് വിശേഷന്നൂല്ല അവിടെ എന്താണ്ട്. ആ മഴയായിരുന്നു അവിടൊ.
വിശേഷ ഒന്നുമില്ല മഴ രാവിൽ ഇല്ല നല്ല വെയിലായിര്ന്നു. ഉച്ചകഴിഞ്ഞു മഴ ആയിരുന്നു. ഇല്ല ഇല്ല ഇപ്പ ഇല്ല അവിടെയോ
ഇവിടെ ഇപ്പ പെയ്യുന്നില്ല നേര്ത്തൊക്കെ നല്ല മഴയായിരുന്നു. പിന്നെന്തോ മക്കളൊക്കെ എന്തേ
ആഹ് ഉണ്ട് ഉണ്ട് അവിടെ വെള്ളോക്കെ കേയറിയൊ മഴ പെയ്ത്.
വെള്ളം ഉണ്ടായിരുന്നു ഇപ്പം വറ്റി
ആഹ് ആഹ് പിന്നെ സ്കൂൾ തൊറപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ എന്തായി.
ആഹ് ഒന്നും ഇതുവരെ മേടിച്ചില്ല. ഇനിയെല്ലാം മേടിക്കണം അവ്ടെ.
ആഹ് ഇവിടെ എല്ലാം ഒതുങ്ങി. പുസ്തകം വാങ്ങിക്കാന് ഇതരെ പോയില്ല. അതിന് പോണം. ഉം പിന്നെന്താ ഉണ്ട്.
പിന്ന ഒന്നൂല്ല. എൽ എസ് എസിന്റെ റിസൾട്ട് വന്നു അറിഞ്ഞാരുന്നൊ.
ആഹ് അറിഞ്ഞാര്ന്നേ. ഉം ഉം
മാർക്കൊക്കെ ഉണ്ടാ.
ഓ കണക്കാ ഔടെയൊ.
ആഹ് ഒരു മാർക്കിന്റെ വ്യത്യാസത്തി റി റീവാലുവേഷൻ കൊടുക്കണം.
ഒരു മാർക്കിന്റെയാ
ആഹ് നാപ്പത്തേഴ് നാപ്പത്തെട്ട്
ആഹ് ആഹ്
ഉം ആഹ് സാറ് കൊടുക്കാൻ പറന്നു
ആഹ് ആഹ് അരം കൊടുക്
ഉം ഉം പിന്നെന്തുവാ പിന്നൊന്നും ഇല്ല
ആഹ് ചായകുടിയൊക്കെ കഴിഞ്ഞാ
ആഹ് ചായ കുടിച്ച്, അവിടാ?
ആഹ് ചായ കുടിച്ച്, യൂണിഫോം തയ്ക്കാനായിട്ട് പോയേക്കുന്നു
ഹൂം പെരുന്നാളൊക്ക അങ്ങന എന്തോ എന്നാന്നറിയാവോ?
പെരുന്നാള് വ്യാഴാഴ്ച ഇരുപത്തെട്ടാം തീ
ആഹ്
ഉം
പെരുന്നാൾ കോടിയൊക്കെ എടുത്താ
ആഹ് എടുത്ത് എടുത്ത്
ഉം പിന്നെന്തുവാ ടൂറ് പോവുന്നുണ്ടോ
ടൂറ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കന്ന് മൂന്നാറ് പോവാൻ പക്ഷെ അവിടെ ഭയങ്കര തെര ക്കാ ബ്ലോക്കാന്നൊക്കെ പറയുന്നു ഉം ന്നും തീരുമാനിച്ചില്ല, ഇങ്ങനെ പറയുന്നേ ഉള്ളു
ഉം
ഉം
പിന്നെന്താ ബിരിയാണി ആയിരിക്കുവോ വക്കുന്നേ
ഏഹ്
ബിരിയാണിയാന്നോ പെരുന്നാളിന് വെക്കുന്ന. കേക്കുന്നില്യാ
ആഹ് ബിരിയാണി വെക്കുന്നില്ല വേ ഓർഡർ ചെയ്യുവാ ഇവിടെ ആർ ക്കും വെക്കാനൊന്നും വയ്യ ഞാൻ പിന്നെ ഓർഡർ ചെയ്യാന്ന് വിചാരിച്ച്, മഴയും വെള്ളവും
ആഹ്
പിന്നെന്തുവാ
വേറൊന്നും ഇല്ല
ആഹ്
വേറൊന്നും ആഹ് പിന്നെ യൂണിഫോമൊക്കെ തയ്ച്ച് കിട്ടിയാ
ഇല്ല ദേ കൊണ്ടുപോയേക്കുന്നേ ഉള്ളു
ആഹ് റ്റൂറൊന്നും പോകുന്നില്ല
ആഹ് ഇവിടെ പിള്ളോരങ് വഴക്കാ എന്തോ സ്കൂളിൽ ചെല്ലുമ്പോ എവിടെ പോയന്ന് ചോദിക്കും എല്ലാ പിള്ളാരും പോയി, ഞങ്ങള് മാത്രം പോയില്ല
ശ ശ
ഉം അന്നേരം ഏടെങ്കിലും ഒന്ന് പോണം, പൊന്മുടിൽ ഇപ്പൊ സീസണാന്ന് പറയുന്നല്ലോ
ആഹ്
ഉം പിന്നെ ഒത്തിരി വട്ടം പോയോണ്ട് ഒരു പോവാനൊരു മടി. പോ വലല്ലല്ലോ പാട്, അവടക്കെ പോയി നടക്കണ്ടായോ സ്റ്റ അവിടെ കുന്നും മലയെല്ലാം കേറണെങ്കിൽ നടക്കണം ഉം
പിന്നെന്തോ ആഹ് പിന്നെന്തുവാ
ഓഹ് പിന്നെ ങ്ങനെയൊക്കെ പോന്ന് വേറെ
വേറൊന്നുംല്ല ഇവിടൊക്കെ കറണ്ട് ഇല്ലായിരുന്നു ഇപ്പഴാ വന്നെ, അവടോ
ആഹ് ഇവിടെ കൊഴപ്പില്ലാർന്നു കറണ്ടൊക്കെണ്ടായിരുന്നു
ഉം ഉം പിന്ന ന്തുവാ വേറെന്തുവാ
ഓഹ് ഏറെങ്ങനെ വേറെ പറയത്തക്ക വിശേഷമൊന്നുല്ല
ആഹ്
പോണു. സിനിമ കാണാൻ പോകുന്നില്ലയോ ദൃശ്യം
ഇല്ല ഓ പോണേന്നും ഇല്ല നിങ്ങള് പോന്നാ
തീരുമാനിച്ചില്ല നീയിപ്പന്തായാലും പെുരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് നോക്കട്ടെ പോവാൻ പറ്റുവാണെങ്കിൽ പോവും അല്ലാതെയിനിപ്പ സമയമില്ലല്ലോ നാളെ നാളെ ഒരീസല്ലേയൊള്ളു ഉം ഉം
പിന്നെന്തുവാ
വേറേം വേറെയൊന്ന് പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല മഴ വെള്ളം സ്കൂളുതൊറപ്പ് പെരുന്നാള് അങ്ങനായി എല്ലാ ബഹളവും വെള്ളത്തിന്റെടക്കായി ഉം
പിന്നെന്തുവാ
ഏ
വേറൊന്നുമില്ലാ
ആ
പിന്നെ വേറെന്തോണ്ട്
വേറെന്തോ പറയാന ഏ മീനൊക്കെ കിട്ടിയാരുന്നോ
ആ മീനല്ല ഇവിടെച്ചിരി മട്ടൻ കിട്ടി അതാരുന്നു അല്ലാ അല്ലാതെ അല്ലാതെ വെച്ച് വറുത്തരക്കാൻ ഞാനൊന്നും വെച്ചില്ല അല്ലാതെ മൊളകുപൊടിയിട്ടു വച്ച്
ആം
എവിടാ
ഇവിടൊന്നും മ മത്തിയല്ലല്ലോ മറ്റേ ഉലുവ കിട്ടി
ആ
ആ അത് മൊളകുകറി വെച്ച് പിന്നെ വറുത്ത് മുരിങ്ങക്കാ വെച്ചുകറിയും വെച്ച് ഊം
ട്ടീന്ന് കരട്ടിയെ കിട്ടി അവന്മാർക്ക് അതെടുത്ത് വെള്ളത്തിലിട്ടിട്ടാണ് ഇരിക്കുന്നത്
വലുതോ
ച്ചിരിവലുത് ച്ചിരിവലുത് ഒരെണ്ണെയൊള്ളു എല്ലാരും ആ കൂട്ടാൻ വെക്കുന്നേന്നു പറയുന്നു എല്ലാം അവന്മാര് വളത്താൻ എടുത്തായിരുന്നു ഇവിടെയോള്ളയൊന്നും പോരാന്ന്
ആ
പിന്നെ കൊറേ ആമയും ആമയൊക്കെ കൊണ്ടുനടന്നു വിട്ടു
വിട്ടോ
ഉം ഇവിടേം ഒണ്ട് മീന് അവമ്മാര് നോക്കത്തൊന്നുമില്ല ഒരോസം കൊറച്ചു ദിവസൊക്കെ നോക്കാരിക്കും പിന്നെ നോക്കുമ്പോ ഒന്ന് ചത്ത് രണ്ട് ചത്ത് ചത്തുവെന്നും പറഞ്ഞുകെടന്നു ബഹളം വെക്കുന്നകേക്കാം ഉം ഉം
പിന്നെന്തുവാ
പിന്നെ വേറെന്തുവാ
വേറെ പ്രത്യേകിച്ചൊന്നുമില്ലാ
ആ
ഉം അവിടെന്തുവാ
ഞങ്ങളൊക്കെ അങ്ങു പോന്നു വെയർ എന്തുവാ പറയാനാ എന്തു പറയുന്നേ ഉം
പിന്നെ മോളേഎന്തോ അംഗനവാടിയില്ലല്ലേ വിടുന്നേ
ആ അംഗനവാടിപ്പോയി അവർക്കിനി മുപ്പതാം തീയതി പ്രവേശനോത്സ ത്സവം അതിനിനി അംഗനവാടി പരിപാടിയൊക്കെ ഒണ്ടല്ലോ? എന്തുവേനം ഡ്രസ്സ് കോഡ് ഉണ്ടോ ഇല്ലയോനൊന്നു അറിഞ്ഞില്ല.
ഹാ
ഉം. ഉണ്ടങ്കിപിന്നെ അതനുസരിച്ച് ഇനി അതെല്ലാം മേടിക്കണം.
ആഹ്
ഉം അഞ്ചാറ് പിള്ളോരങ്ങാട്ട് സ്കൂളിൽ പോകുന്ന പിള്ളേരുണ്ട്. പിന്നെ പുതിയ പിള്ളോര്. ഉം
വേറെന്താ
വേറെ സ്കൂൾ തുറക്കുന്ന ഒന്നാന്തിയല്ലേ?
ആ ഒന്നാന്തിയാ ഒന്നാന്തി തന്നാ തുറക്കുന്നേ. ഉം. രണ്ടു ദിവസം കൊണ്ട് എങ്ങാണ്ട് ബാങ്ക് അവധിയാണന്ന് ഒക്കെ പറയുന്നല്ലോ? എസ് ബി ഐക്ക് മാത്രമേ ഉള്ളല്ലേ?
എസ് ബി ഐ അവധി യാന്ന് പറയുന്നത് വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ലായിരിക്കും.
ആഹ്പിന്നെ
പിന്നെ പിന്നെന്താ ആഹ്
ആ
വെക്കേഷൻ എങ്ങുപോയില്ലയോ?
ഇല്ല ഒരു ബീച്ചി പോയി അത്രേ ഉള്ളൂ ആലപ്പുഴേ.
ആ ഹാ ഹാ മറ്റേ വാട്ടർ പാള്സ് കാണാനല്ലേ? ഹ്ഹ്
എല്ലാരും പോയില്ലടി
ഉം ഉം
ഇനി പോക്കൊക്കെ കണക്കാ ഇനി സ്കൂള് തൊറപ്പല്ലേ ഇനി പോവാൻ ഒക്കത്തെന്നുമില്ല.
മഴ പെട്ടെന്ന് മഴയായിപോയി അതൊക്കെ ആയിരിക്കും അതെങ്ങും പോവാൻ പറ്റിയില്ല. ഉം പെട്ടെന്ന് അങ് വെക്കേഷൻ തീർന്നല്ലേ?
ആഹ് രണ്ടു മാസം എങ്ങനെ തള്ളി നീക്കുതള്ളി നീക്കുന്ന് പറഞ്ഞ്
ആഹ് ദാ പറയുന്നെ മുമ്പ് വൈക്കേഷൻ കഴിഞ്ഞു.
വേറെന്തുവാ?
ഇപ്പൊ പിള്ളോർക്ക്പഠിത്തവും ട്യൂഷനും അവിടെ പോണം ഇവിടെ പോണം അത് കൊണ്ട്നി അവർക്ക് സമയമല്ല. പഠത്തവും ഉം
പിന്നെ പിന്നൊന്നും ഇല്ല പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നന്ന് പറയുന്ന കേട്ട്
ആഹ് ഇന്ന് റിസർട്ട് വന്നന്ന് പറയുന്ന കേട്ട് അവിടങ്ങും ആരും ഇല്ലായിരുന്നോ?
ഇവിടെ അങ്ങനെ ആരു ഇല്ലായിരുന്നു. അവിടെ?
ഇവിടെ ഇവിടാണ് ആ നമ്മക്ക് അറിഞ്ഞുടാലല്ലോ ഇവി പോകുന്ന പിള്ളേൊക്കൊക്കെ പിള്ളോരൊക്കെ കാണും. ഇനി ഇപ്പോ ഓരോരുത്തര് സ്റ്റാറ്റസ് ഇടുമ്പോൾ കാണാം. ഈ കൊച്ച് പ്ലസ് ടുവിനാരുന്നോപ്ലസ് ടുവിനായിരുന്നോ എന്ന് നമ്മൾ ചോദിക്കും. ഉം
വേറെന്തുവാ?
ഓയർ ആഹ്
ഉം രാത്രിയിലെന്തു വാചപ്പാത്തിയാണോ? അതോ?
രാത്രി എന്തുവാന്നോ ചെപ്പപ്പോ ചപ്പാത്തി അയിരിക്കുംഎന്തെങ്കിലും കാ ഇപ്പ രാവിലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണും
ആഹ്
ഉം അങ്ങനൊന്നുല്ല ഉം
ആഹ് ഹാ പിന്നൊന്നൂല്യ
ഉം
ഉം അവിടെ ആരണ്ട് ആമയും മുയലും ഒന്നുംല്യ
ആഹ് ഇവിടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അവര് മറ്റേല് ലൊക്കെ കട അതൊണ്ട് അല്ലാതെ വീടുകളിലൊന്നും വളർത്തുന്നന്ന് ഞാൻഇതുവരെകണ്ടില്ല എല്ലാടവും കൊറെ മീനും ഉം
ഉം പിന്നെന്താ
ഓഹ് ന്നല്ല
ആഹ്
ഉം ഉം
ഉം പെരുന്നാൾന് ഇനിയിപ്പ രണ്ടു ദിവസം കൂടെ ഒള്ളൂ
നാളെക്കഴിഞ്ഞാ മറ്റന്നാ പെരുന്നാള് പെരുന്നാളും പെട്ടെന്നിങ്ങെത്തിയല്ലേ സ്കൂള് തുറപ്പിന്റെ ഇടക്കായോണ്ട് ആഹ് എ തും ഇതും എല്ലാം കൂടെ അങ്ങ് ചെലവായി പോയി ഉം
പിന്നെടേക്കൂടെ പാലും പഴും എന്തായാലും
ആഹ്
ഉം പിന്നെന്തുവാ
വേറേന്നുല്ല ഏഹ് എന്നാ ശരിയെടീ എങ്കി വിളിക്കാംന്നാ ഉം ഉം